ഉം ഹലോ കേക്കുന്നുണ്ടോ
കേൾക്ന്ന്ണ്ട്
ആഹ് ചായ കുടിച്ചോ ആഹ് മക്കള് വന്നിട്ടാരിക്കും
ആഹ് മക്കള് വരണം ഒരുമിച്ച് കുടി
കൊറേ കയ്യോ
ക്കളും ഹസ്ബന്റും ആഹ് ഒരൊരു നാലരക്കെ ആവുമ്പത്തിനെത്തും
ആഹ് എന്റെ മോൻ നാലേകാലാവുമ്പഴാ വര ആഹ് ഹസ്ബന്റ് അവറ്ടൊപ്പ വര
അല്ല അവര് ബസ്സിന സ് കൂൾ ബസ്സിന് വരും ഹസ്ബന്റ് ഒര് അഞ്ച് ഞ്ചരാ ആറ് മണിയൊക്കാവും
ആഹ് ജോലിക്ക് പോയ്ക്കാരിക്കും ലെ ആഹ് മഴ ഈണ്ടായിരുന്നോ ഇന്ന്
ആഹ് മഴ ഇണ്ടാര് കൊറച്ച് മുന്നേരെ ഇണ്ടാർന്നു
ആഹ് ആഹ് ചായക്കി കടി എന്തെങ്കിലും ഉണ്ടാക്കോ
കടി എപ്പഴെങ്കിലുംക്കാക്കും ചെലപ്പോ ഉം പിന്നെ ഞാൻ ആർക്ക്വ്ടേ ഇങ്ങനെ പൊടി ഔലോസ് പൊടി അങ്ങൻത്തതൊക്കെ ഇണ്ടാക്കി വെച്ച്ന് പെട്ടന്ന് വെശ്ക്കുമ്പോ ഒടുക്കാന് ആ ആഹ് അത് അവർക്കിഷ്ടാ അതില് ഞാൻ കൊറച്ച് നടുത്ത് അങ്ങനത്തതൊക്കെ
ആഹ് ഉണ്ടയുണ്ടാക്കി കൊടുക്കലൊണ്ട അവലൂസുണ്ടാ
ഇല്ല
ആഹ് ഉണ്ട കടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് ട്ടായതുകൊണ്ടേ ഇവനും കഴിക്കത്തില്ല പൊടി - പൊടി ആണെങ്കിൽ ധം കഴിച്ചോളും
ആഹ് പൊടിയാണെങ്കി അപ്പൊ ഒന്നെങ്കി ബസി ചരകേ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട്-
ആ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണോ അതോ പുറത്ത ഉണ്ടാക്കിന്ന് വാങ്ങുന്നതണോ
വീട്ടിന്ന് ഇണ്ടാക്കിയതാ
ആ ആ ആ ഇവിടെ ഞങ്ങളും വീട്ടിലുണ്ടാക്കുക അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ അരി പൊടിപ്പിക്കുന്ന സമയത്ത് അവരോട് പറഞ്ഞ് അവരാക്കിത്തരും
ആഹ് അങ്ങനെ ആക്കി തരൂല്ലേ
പക്ഷെ അവിടെ കൂടുതല് കൊടുക്കണംന്ന് മാത്രം നമ്മള് കൊടുക്കുമ്പോ
ആഹ് കൊറച്ച് ഉണ്ടാക്കി തരാ ള്ളല്ലേ
ആഹ് അഞ്ച് കിലോ അങ്ങനത്തൊക്കെ അവര് ഉണ്ടാക്കി തരൂളൂ ഉം
ത്തേക്ക് അത്രയൊന്നും വേണ്ടിവരില്ലല്ലോ
ആഹ് പിന്നെ ഇരുന്നാലും ഈ മഴക്കാലത്ത് തണുത്ത് കേട് വന്നും പോകും
ആഹ് കേടുവന്ന് പോവും
പിള്ളാര് എപ്പഴാണ് എപ്പഴും എപ്പോഴും അത് കഴിക്കത്തില്ല വെല്ലപ്പോഴുവെ കഴിക്കുവുള്ളയി
ആഹ്
പിന്നെ കഴിച്ച് മട്ത്തൂന്ന് പർഞ്ഞു പിന്നെ അത് കേട് വര്ത്തി കളയുന്നതിനേക്കാളും ഭേതം വീട്ടി കൊർച്ചീച്ചെ കൊർച്ചീച്ചെ ഉണ്ടാക്കുന്നാണല്ലോ ആ ഞാൻ പഞ്ചസാര ഇട്ടാ കൊടുക്കല്
ആം പഞ്ചസാര തന്നെയായിരിക്കും ന ടോക്കെ ഇഷ്ടം പക്ഷെ
ആ ആ പഞ്ചസാര അവന് ഇഷ്ട ശർക്കര ഇട്ടാ അങ്ങനെ കഴിക്കത്തില്ല ഉം ഒരാളാണോ
ആന്നെ ഒരാളാ പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോ അയിന്റെ ഇടക്ക് ഇന്നിപ്പോ ലീവ് എടുത്തതാ എനിക്കൊരു എക്സാമുണ്ട് പഠിക്കാൻ വേണ്ടീട്ട് ആഹ കേൾക്കുന്നുണ്ട്
ആഹ
ക്ലിയർ ആവുന്നില്ലേ ഹലോ
കേക്കുന്നില്ലേ
ആഹ കേൾക്കുന്നുണ്ട് ഇപ്പൊ കേൾക്കുന്നുണ്ട് നേരത്തെ ആഹ റേഞ്ച് പോകുന്നല്ലേ എന്റെ റേഞ്ചാണോ അല്ലെ
എനിക്ക് റേഞ്ച് പോകാറുണ്ട് വീട്ടിൽന്ന് അവരൊക്കെ വരുമ്പോ അമ്മയൊക്കെ ഇങ്ങനെ പറയാറുണ്ട്
ആഹ ആ ഉം എ എനിക്കുമ്പടെ ചെറിയ പ്രശ്നം ഉണ്ടാവലുണ്ട് ചില
ഇപ്പൊ മഴക്കാലായതുകൊണ്ടെ എനിക്ക് സ്ഥിരം ഇങ്ങനുണ്ട് അവിടെണ്ടോ മഴക്കാലായതുകൊണ്ട് എപ്പോഴും ഉണ്ട് ആഹ് ഇവിടെ ഞങ്ങളുടെ ഇത്തിരി ഉള്ളിലോട്ടുള്ള സ്ഥലം ആയതു കൊണ്ട് എപ്പോഴുണ്ട്
ആഹ ഉള്ളിലോട്ടാലെ എന്റതും അ ബി എസ് എൻ എലിന്റെ സിം ആയതു കൊണ്ട് റേഞ്ച് കിട്ടാൻ കുറച്ച് വേറെ എല്ലാ സിമ്മും കുഴപ്പില്ല ബി എസ് എൻ എൽ ആവുന്നൊണ്ട് കിട്ടാൻ ആഹ
ആ ബി എസ എനിന്റെ റേഞ്ച് സിമ്മിന്റെ റേഞ്ച് ഞങ്ങളിവിടെ ആർക്കും കിട്ടത്തില്ല അതോണ്ട് എന്റെ ജിയോയാ
ആഹ ഞങ്ങത് പിന്നെ അത്ര ഉള്ളോട്ടല്ലാത്തൊണ്ട് ഇവിടെ കിട്ടുന്നുണ്ട് കുഴപ്പില്ല
ഞങ്ങടെ ഇങ്ങോട്ടൊക്കെ പുറത്തോട്ടൊക്കെ കിട്ടുളൂ ഞങ്ങളുടെ ഉള്ളിലോട്ടൊക്കെ ജിയോ ഐഡിയ അങ്ങനയ്ത്തെനൊക്കെ റേഞ്ച്ഉള്ളൂ ആഹ എന്ന മഴ പെയ്താ തീരെ റേഞ്ചും ഇല്ലാതാവും എനിക്ക് ആരേം വിളിച്ചിട്ട് കി പെട്ടന്ന് അങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല
ആ അതെ അതെ
ആഹ എവിടെ അങ്ങനെ എപ്പഴും എപ്പോഴും ബസ്സൊന്നും ഇല്ലാത്ത സ്ഥലാണെ ദിവസം നാല് ടൈം അങ്ങനെ ഒരു ബസ്
ആ അങ്ങനെയള്ളത്
ആഹ അങ്ങനെയ ഉള്ളു പിന്നെ സ്കൂളിലോട്ട് എല്ലാ കുട്ടികൾക്കും എല്ലാ കുട്ടികളും പോ സ്കൂൾ വണ്ടി വരണം അല്ല സ്വന്തം വണ്ടിക്ക് പോണം ആ നമുക്ക് അല്ലെ നമുക്ക് പെട്ടെന്ന് ആവശ്യം തന്നാലും പെട്ടെന്ന് കൊണ്ടു പോണെങ്കിൽ നമുക്ക് വീട്ടിലൊരു വണ്ടി ഉണ്ടെങ്കിലേ പറ്റുള്ളൂ ഓട്ടോറിക്ഷ ഒക്കെ പെട്ടെന്ന് വിളിച്ചാൽ വരത്തില്ല നമ്മുടെ ഇങ്ങനെ കട ഓട്ട ഓട്ടം കട അറിയവരെങ്ങനെ വിളി വരുന്ന മാത്രം
ആഹ അങ്ങനത്തെ ഉള്ള അ അമ്മ ഒട്ടുംന്തൊന്നും വരൂല്ല ഉ അവർക്ക് തിരിച്ചറി ഒന്നും കിട്ടൂല്ല എന്ന് വി
ആ പിന്നെ ഓട്ടോ വരുവാണെങ്കിൽ തമ്മിൽ നിങ്ങോട്ട് രാണ് ഇരുന്നൂറ് രൂപൊക്കെ കൊടുക്കണം
ആഹ അവക്ക് റിട്ടേൺ ചാർജും കൂടി
ആഹ് ഇരുുന്നൂറ് രൂപ കൊട്ട കൊടുക്കണം അപ്പം നമ്മക്കെ ബസ്സ ഇങ്ങനെ ഉള്ളപ്പോ മാത്രം ഇങ്ങനെ പോകും എന്തെങ്കിലും കൊറെേ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമായി എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാന് ഇപ്പൊ ഇപ്പൊ ഒരു കുഞ്ഞയാാവസ്ഥേെ പോയിട്ട് പിന്നേ കുറ അങ്ങനെങ്ങനെ പോവാൻ പറ്റത്തില്ല രണ്ട പത്തുമണിയുടെ ബസ് കുഞ് നമ്മള് റോട്ടിൽ പോയാല് പിന്നെ ആ പത്തുമണിയുടെ ബസ് നമ്മൾ റോഡ് പോ പിന്നെ രണ്ട മണിയാവണം തിരിച്ച വരാാന്
ആണല്ലേ ആഹ ഭയങ്കര പാടല്ലേ പെട്ടെന്ന് എന്തേലും ആവശ്യത്തിന് വീട്ടില് വണ്ടിള്ളവർക്ക് കൊഴപ്പല്ല ഉം
അത്യാവശ്യങ്ങൾക്ക ഒന്ന് ഓടി ഓടി പോയി ഭമം വരാൻ പറ്റത്തില്ല
ആഹ
നമ്മൾ അവിടെ നിന്ന് എല്ലാം ആക്കീട്ട് വരാൻറ്റ അല്ല നമുക്ക് സ്വന്തം വണ്ടി വേണം നക്ക് നമ്മുടെ ആ ബന് ഒക്കെ ജോലിക്ക് പോകുമ്പോ അങ്ങനെ പറ്റത്തില്ലോ
ആഹ അതാണ് പിന്നെ വീടിന്റെ അടുത്ത് ചെറിയ ഷോപ്പുകളൊന്നൂല്ല
ആഹ ഇങ്ങനെ ചെറിയ പെ അങ്ങനെ കടകളുണ്ട് പച്ചക്കറി അങ്ങനത്തെ സാധങ്ങളുണ്ട് ഇങ്ങനെ ഫാൻസി അങ്ങനത്തെ സംഭവങ്ങളൊന്നുമല്ല ഫാൻസി അങ്ങനത്തെ മെഡിക്കൽ സ്റ്റോറ് അങ്ങനത്തെ ഒന്നും ഇല്ല ഇവിടെ ചെറിയ ക്ലിനിക്ക് അങ്ങനത്തെ സംഭവങ്ങളോന്നും ഇല്ല അയിനൊക്കെ നമ്മള് ടൗണിൽ തന്നെ പോണം ആഹ പെട്ടെന്ന് ഒരസുഖ അസുഖം വന്നാൽ പോലും നമ്മൾ പെട്ടെന്ന് ആഹ് അമ്മ ഇവിടുന്ന് പോണ്ടോണ ആംബുൻസ് വിളിക്കണം അത്ര പെട്ടെന്ന് സീരിയസ് ആയി പോകുമ്പോ അല്ലെങ്കിലോട്ടോ യിലൊക്കെ പോകുമ്പോ പതുക്കെ ഇ എങ്ങനെ എന്തൊക്കെയല്ലോ
ആഹ
ദിവസൊക്കെ വിളിച്ചച്ച് വരുത്തിയിട്ട് പോണം
ഉം
അല്ലാതെ നമുക്ക് പെട്ടെന്ന് കൊണ്ട് പോകാൻ പറ്റില്ല അയിനാറോഡും ഇച്ചിരി മോശോക്കെയാ അങ്ങനെ
ആഹ്
ആംബുലൻസ് ഒക്കെ ആകുമ്പോ നമുക്ക് ഇങ്ങനെ അത് ഇട്ട് വേഗം കൊണ്ടപോവാല്ലോ മറ്റവര് അഡ്ജസ്റ്റ് ചെയ്ത് തരും അല്ലെങ്കിൽ മറ്റവര് അഡ്ജസ്റ്റ് ചെയില്ല അവർക്ക് പോകാനുള്ള ധിർതിയെ
ആ അതെതെ
അവരും വിട്ടു തരത്തില്ല അങ്ങനെ ഇരിക്കും
ഉം
അപ്പൊ നമ്മളും അവിടെ നിക്കേണ്ട വരും ആൾക്കാർക്ക് എന്തെങ്കിലും പറ്റുകയും ചെയ്യും
ആഹ അതാണ് പെട്ട ന്ന് ഹോസ്പിറ്റല എത്തി കണങ്കി ആംബുലൻസ്
ആഹ നമ്മള് ന അങ്ങനെ നോക്കുന്നതോന്നും നടക്കത്തില്ല ആംബുലൻസ് വിളിക്കുക അങ്ങനത്തെ സംഭവം ക്കെ ചെയ്യണം അല്ലെങ്കിൽ ഒന്നും പറ്റത്തില്ല ഇവിടെ ഇങ്ങനെ കൊഴഞ്ഞു വീണിട്ടൊക്കെ പലതും ഇങ്ങനെ കൊണ്ടു പോയിട്ടൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോഴത്തേക്കും വയ്യാതായി ആള് പോകും അങ്ങനെ
ഉം ഉം
അവ ഡോക്ടർ പോലും ഇങ്ങനെട
ശരിക്ക അങ്ങനെ അടുത്തൊരു ക്ലിനിക്ക് ഉണ്ടെങ്കിലും ശരിക്ക വേണം അല്ലേ
ആ ഇടക്ക ഇങ്ങനെ ആഴ്ചാല ഒന്നും വരിക അങ്ങനത്തെ ഒന്നുംല്ല നാസാവർക്കർമാർങ്ങനെ ഇടക്ക് വരും അങ്ങനൊക്കെ ആ അവര് വന്നിട്ടി ങ്ങനെ ഓരോ ഷുഗറും ഏ
ള്ള ഏരിയയാണോ
ആ കൊറെ വീടുകളൊക്കെുണ്ട് ആ
ആ അപ്പൊ ശെരിക്കത് ക്ലിനിക്കൊക്കെ
ആ വേണം വേണം അത അതൊന്നും ഇല്ലേ നമ്മളെ എല്ലാത്തിനും റോട്ടിൽ തന്നെ പോണം നമ്പടാവ ഞ ങ്ങളെല്ലാം നടക്കണമെങ്കി പ്പത്യാവശ്യ കായിട്ട് എന്തെങ്കിലും വാങ്ങണേ പോലും
ആഹ്
ഓഹ്
മക്കള് സ്കൂളിട്ട് വന്നോ
മക്കള് വരാനായോ
ഇല്ല വരാനായില്ല കുറച്ചും കൂടി ടൈം എടുക്കും
അത മോൻ വന്നു ജീപ്പിനാവന്നാവൻ വന്നു ആഹ്
ഉം
പിന്നെ എന്നായും നാളെ മറ്റന്നാളൊക്കെ അവധിയായിരിക്കുംല്ലേ
ആ നാളെ നാളെ ഞാൻ ലീവാ എനിക്കൊരു എക്സാം ഉണ്ട് അതിന് പഠിക്കാൻ വേണ്ടിട്ട് ഞാൻ ലീവ് ആക്കിയത മക്കൾക്കും അവധിയാണെ
ആ പുറത്തൊന്നും പോകത്തില്ല
ആ പുറത്തൊക്കെ പോവാറുണ്ട് ഞായറാഴ്ച ഞങ്ങളെ വീട്ടില് വൈകുന്നേരൊക്കെ എന്തായാലും പുറത്തേക്കൊക്കെ ഒന്ന് എറങ്ങും ഞങ്ങക്ക് ഇവിടെ അടുത്താണ് ബീച്ച് ബീച്ചിനടുത്തൊക്കെ
ണ്ടോ?
ആ അവധീക്കെ ആവുമ്പ പുറത്തേക്ക് പോവും വീട്ടിലിരിക്കുന്ന ചടപ്പാ എല്ലാം വെ
ആ കൂട്ടുകാരൊക്കെ ഉണ്ടാവോ കുഞ്ഞിന് കളിക്കാൻ
ആ ഇവിടെ ഓന്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്
ഇവിടെ അടുത്ത് പിള്ളോരൊക്കെ ഒണ്ട് കളിക്കാന്
ഉം
ആഹ് സുഖല്ലേ നിങ്ങക്ക്
ഖാണെ
ഉം എന്നാ ശരീട്ടോ
ആഹ് എന്നാ ഓക്കെ ശെരി